ഓഹ് ആഹ് ആ കിട്ടി കിട്ടി കിട്ടി എന്തോണ്ട് വിശേഷം?
വിശേഷം നല്ല വിശേഷം ചേച്ചി. ഞാനിഞ്ഞ് ഞാനിഞ്ഞ് എൻ്റെ ഇന്നലെ എൻ്റെ വീട്ടില് വന്ന്- സ്വന്തം വീട്ടില് ഹസ്ബൻഡിന്റെ വീട്ടിന്ന്. ഇവിടെ നല്ലത് വിശേഷം വാപ് പ്പ വണ്ടിന്ന് വീണ് കാല് വയ്യാതെ കെടക്കന്നു അങ്ങനെ കാണാൻ വന്ന്
ആഹാ അത് കൊള്ളാം എങ്ങനെ എന്തോ പറ്റിയതാ?
അത് പിന്നെ രാത്രി വന്നപ്പോഴിത്തേക്ക് ഒരു കൂട്ടുകാരൻ കൊണ്ട് ചെന്ന് ഒറ്റയിടി. ബൈക്ക് രണ്ടുപേരും കൂടെ
അയ്യോ കാലിന് വേറെ ഒടിവോ ഒടിവോ വല്ലോം ഒണ്ടോ?
വാപ്പാക്ക് ചെറിയ ചതവേ ഒള്ളൂ അത് മരുന്ന് വെച്ച് കെട്ടിയേക്ക്ന്ന് കു ട്ടാരന്റെ കാല് പോയി കാല് പൊട്ടലും പാദത്തിന്റെ എടേക്ക് പോയി- കൂട്ടാരൻ സീരിയസിയിട്ട് കടപ്പുണ്ട് മഴ ല്ലാരുന്നോ? ഇവിടൊക്കെ മഴല്ലാരുന്നോ ഇപ്പൊ മഴയില്ല മഴ നല്ല മഴ മഴയും പെയ്യൂല്ലല്ലോ ഈ ചെറിയ ചെറിയ മഴ പെയ്ത് അവിടെ ഇവിടൊക്കെ ചെളിയൊക്കെ ആയിട്ട് കെടക്കും അവിടെയാ മഴയുണ്ടോ?
ഇവിടെ മഴയൊണ്ട് ഇവിടെ രാത്രി നല്ല മഴ ഒണ്ട് പിന്നെ ഇന്നലെ കൊറച്ച് സ് സമയം മഴയൊണ്ട് ഇപ്പം നല്ല വെയില നല്ല വെയിലുണ്ട് ഉം.
ഇവിടെയും വെയില എന്നാലും ചെല സമയ ത്തില്ല എന്താ പറയാ പെയ്യൂന്ന് വെച്ചാ പെയ്യത്തുല്ല.
ആഹ് നിങ്ങൾടെ ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടൊക്കെ എനിക്ക് നല്ല തണുപ്പുള്ള സ്ഥലമാന്ന് തോന്നുന്നില്ലേ?
ഉം ഇവിടെ തണുപ്പാ കൊഴപ്പല്ല.
ഉം.
തണുപ്പുണ്ട് എന്നാലും ചൂട് വാ ചൂട് ഇനി എത്ര മഴ പെയ്തു പറഞ്ഞാലും ഇവിടെ ഭയങ്കര ചൂടാണ്. തണുപ്പ് മഴ പെയ്യുമ്പോള്ളാ ആ ഒരു തണുപ്പ് ഒരു രസേ ഉള്ളു അത് കഴിഞ്ഞ ചൂടാ
ആഹ്. നിങ്ങടെ പിന്നെ വെള്ളൊക്കെ ഒണ്ടോ വീട്ടിലെ വെള്ളം
ഇല്ല എൻ എന്റെ ഇവിടുത്തെ വീട്ടിലുണ്ട് ഞാൻ ഞങ്ങള് താമസിക്കുന്ന വീട്ടിലില്ല. വെള്ളം കൊറവ ഭയങ്കര കൊറവ ഇപ്രാവശ്യം ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒരുപാട് ബുദ്ധിമുട്ടായി വെള്ളത്തിന്. എന്ത് ഉം കെണറ് ഇപ്പളുണ്ടോ ഇല്ല കനറുണ്ട് ചേച്ചി പിന്നെ വെള്ളം ഇല്ല ഇപ്രാവിശ്യം നല്ലപോലെ വറ്റി.
ഉം അപ്പം കൃഷിയൊക്കെ ബുദ്ധിമുട്ടായിരിക്കല്ലോ കൃഷി വല്ലോ ഉണ്ടോ
ആഹ് ഞാൻ കൊറേ മുളക് തെയ്യ് അങ്ങനെ കൊറേ സാ ധനങ്ങള് നട്ടിട്ട്ണ്ട് മഴ പെയ്യുന്നത് കൊണ്ടാ അവറ്റൾ കരിഞ്ഞു പോകുന്നേല്ല
ആഹ ആ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് കൊറച്ച് പറമ്പൊ ഉള്ളതാ ഞങ്ങൾക്ക് പിന്നെ ആദ്യം നമ്മൾ റബ്ബറായിരുന്നു റബ്ബർ ർ എല്ലാം വെട്ടി പിന്നെ നമുക്ക് മണ്ടത്തരം പറ്റി നമ്മള് കൊറച്ച് വാഴ നട്ടു വാഴ നട്ടു നമ്മക്ക് അതുകൊണ്ട് പ്രയോനം ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പം ഇനി എന്തെങ്കിലും ചെയ്യണം അതിനകത്ത് എന്തെങ്കിലും ഫലവൃക്ഷങ്ങളും എല്ലാം വെക്കണെന്നുണ്ട് ഓ ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്തൊക്കെ കൃഷിന്ന് പറഞ്ഞുകഴി ഞ്ഞാൽ നമുക്ക് ഈ പന്നിയുടെ ശല്യംഉണ്ട് പന്നിയുടെ ശല്യം കാരണം ണം ആൾക്കാർക്ക് ഇ അങ്ങനെ കൃഷി വകകൾ ചെയ്യാൻ പറ്റ പറ്റുന്നില്ല കാരി ഈ പന്നി വന്ന് ഇപ്പ സാധാരണക്കാരെ കൊണ്ട് പറ്റത്തില്ല സാധാരണക്കാരെ കൊണ്ട് നമുക്ക് പറഞ്ഞ ഇപ്പൊ വസ്തുള്ളവരന്ന് പറഞ്ഞാൽ അവ അതില് മുഴുവനും ന്ന നമ്മള് അതിനുള്ള വേലി അങ്ങനെയുള്ള ചെയ്യണം തന്നെ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയാവും അങ്ങനെ തന്നെ പിന്നെ അപ്പൊ അങ്ങനെ കൃഷി നിങ്ങക്കു അവിടെണ്ടല്ലേ
ഓ ഇഷ്ടം പോലെ പന്നിയളു ഇവിടെ ആൾക്കാര് എത്ര കൃഷി ചെയ്താലും അത് മൊത്തം പിഴുതണ്ടും പോവും
ആഹ അപ്പൊ അങ്ങനെ എല്ലായിടത്തും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് കാരണം നമ്മുക്ക് പക്ഷേ ഹലോ ആഹ ആ് പിന്നെ ഇപ്പ ഈ കൃഷിന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കിപ്പം കൃഷിക്കാർക്ക് നല്ലതാ കര്യം എല്ലാ വിളകൾക്കും നല്ലവി ലയല്ലേ നമ്മളിപ്പം പ കൃഷികൾ നല്ല ആഹ അതാ കൃഷിയൊക്കെ കപ്പക്കൊക്കെയാണ് നിങ്ങളുടെ അവിടെ എത്ര കപ്പക്ക് എത്ര വാങ്ങിക്കുന്നത്
കപ്പയ്ക്കൊക്കാ ഇരുപത്തയഞ്ച് മുപ്പത്തരു ആണന്നുതോന്നുന്നു കിലോയ്ക്ക്
അൻപത് രൂപയടോ അമ്മേ
ഇന്ന് ഇവിടെ അമ്പതായിരിക്കും ഇന്ന് ഇവിടെ അമ്പതായിരിക്കും എനിക്ക് അറിയത്തില്ല ഹ്
ആഹ അപ്പൊ അങ്ങനെ ഹ ആഹ അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ആണല്ലേ ആഹ അല്ല അങ്ങനെ കൃഷി ചെയ്യുന്നവർക്ക് ഇപ്പം നഷ്ടം വര കാര്യം നമ്മളൂടെ കൃഷിക്കാരകണം അല്ല നമ്മൾ കൃഷിക്കാരെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ കൃഷി ചെയ്യുവാണെങ്കിൽ നല്ല വ പക്ഷെ ഇതുപോലെയുള്ള ജീവികളൊക്കെ കേറിക്കഴിഞ്ഞാൽ എന്തോ ചെയും
ആ പണിയ കാരണം ഇപ്പ എല്ലാ ഓ എല്ലായിടത്തും പന്നികളുണ്ട് നമ്മളവിടെ പന്നികൾ കേയറാതിരിക്കാൻ നമ്മള് വണ്ടികളുണ്ടല്ലേ നമ്മളവി ഗേറ്റ് വെച്ചിട്ടില്ല ഗേറ്റ് റ്റ് കൊണ്ട് വെച്ചേക്കുന്നതേള്ളൂ ഗേറ്റ് വെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയാൾ ഫ്രണ്ടിലിങ്ങനെ പിന്നെ ഇട്ടേ നിരത്ത് ഇട്ടേക്ക അതുകൊണ്ട് ആ വഴി പന്നികൾ കേയറത്തില്ല
ആഹ അതാ പറഞ്ഞത് അങ്ങനെ
അപ്പുറത്തെ വീട്ടുകാരുടെ സൈഡിൽ പന്നികൾ കേയറും അതുകൊണ്ട് അവരും ഇതുപോലെ ഓരോ സാധനങ്ങൾ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്ക എന്നാലും കേറും പന്നികള്
അങ്ങനെയുള്ള ബുദ്ധിമുട്ടോള് ഇണ്ട് അപ്പൊ എല്ലാം കൃഷിന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ പറ്റുന്നില്ല ഇപ്പം കൃഷി നമുക്ക് ആഗ്രഹൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഫലവൃക്ഷങ്ങള് പറമ്പൊണ്ട് മോളെ പറമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ലെ- ട്ട് ഒന്നരഏക്കറ് പ പറമ്പഒണ്ട് പക്ഷെ അത് അങ്ങനെ വെറ്- വെറുതെ ഒരു ഉപയോഗം ഇല്ലാതെ അതേ സമയം അന്ന് റബ്ബർ വെട്ടിക്കഴിഞ്ഞ് റബ്ബർ തന്നെ വെച്ചായിരുന്നെങ്കില്
റബ്ബർ വെച്ചിരുന്നെങ്കി പന്നികളുടെ ശല്യം ഒണ്ടാവൂലായിരുന്നു
ആഹ് പന്നിയുടെ ശല്യം ഒണ്ടാകില്ല നമുക്ക്- ഒരു വരുമാന ആയേനെ ഇതിപ്പോ ഒന്നും അല്ലാത്തൊരവസ്ഥയായി പിന്നെ കൊറച്ച് പച്ചക്ക ക്കറിയൊക്കെ ഒണ്ട് പച്ചക്കറി അങ്ങനെയൊക്കെ പച്ചക്കറിന്ന് പറഞ്ഞാ വഴുതന- പയറൊന്നും ഇട്ട് കഴിഞ്ഞാ ആ വ വഴുതന പിന്നെ പച്ചമൊളക് പിന്നേ ആഹ് പിന്നീ-
ആ അതുപോലെ
ആഹ് നിത്യവഴുതനാ ആഹ് അത്യാവശ്യത്തിനൊക്കെ കോവല് കോവലൊണ്ട് കേട്ടോ
കോവല്
അപ്പൊ നമുക്ക് വെള്ളത്തിന് വലിയ പ്രശ്നയില്ല കാര്യം നമുക്കൊരു ആഹ് നമുക്ക് കെണറൊണ്ട് കിണർന്ന് വെച്ചാ ഞങ്ങക്ക് റോഡ് ലൈൻ ഒണ്ട് റോഡ് ലൈൻ വരുമ്പോ നമുക്ക് ആഹ് അങ്ങനൊണ്ട് അപ്പൊ ആ റോഡ ലൈൻ വരുമ്പോ നമുക്ക് ആഹ് അതിനകത്ത്- അത് ന്ന്തന്നെ നമ്മള് വെള്ളം എടുത്തിട്ട് പിന്നെ നമുക്ക് കെണറ്റിലെ വെള്ളം - വല്താ ഇവിടെ അങ്ങന വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഈ പ്രാവശ്യത്തെ-
ചൂട് ഭയങ്കര ആയത് കൊണ്ടാണ് ഞങ്ങക്ക് വെള്ളം കൊറഞ്ഞ്പോയത് ഇല്ലെങ്കിൽ- മറ്റു മൂന്ന് വർഷങ്ങളിലൊന്നും ഇങ്ങനെ വെള്ളം കുറഞ്ഞിട്ടേ ഇല്ല ഇപ്രാവശ്യം നല്ല പോലങ്ങ് കൊറഞ്ഞ് എന്നാലും വെള്ളം ഒണ്ട് പക്ഷേെങ്കിലും നമ്മള്- ഓവറായിട്ടൊന്നും ഉപയോഗിക്കൻ പറ്റില്ല ഏതെങ്കിലും പത്രങ്ങള്ലൊക്കെ വെള്ളം പിടിച്ച് വച്ചിട്ട് ഉപയോഗിക്കാനെ പറ്റുള്ളൂ-
ഉം ഉം ആഹ് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നൊണ്ട് ഉം പിന്നിപ്പോ സ്കൂളൊക്കെ തൊറക്കാറായില്ലേ- ഉ
ആക്കാറായി പിന്നെ പെരുന്നാളൊക്കെ ആയതൊണ്ട് ഇനിയിപ്പം ഇവിടെ വന്നതാ ഇനിയിപ്പോ ഇവിടത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോണം
കഴിഞ്ഞേ പോത്തൊള്ളൊ
ഞാനങ്ങനെ ഇവിടെ വന്ന് എപ്പഴും നിക്കത്തില്ല പിള്ളേരെ പറ ഞ്ഞ് വിടത്തേള്ളൂ ഞാനവിടെ ഇങ്ങോട്ടങ്ങനെ അധികം വരത്തില്ല പിള്ളേരെ പറഞ്ഞു വിടും എന്നാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ നാളെ അല്ല ന അ നാളെ അല്ല അമ്മക്ക് മറ്റന്നാളല്ലേ
ആ ഇരുപത്തേഴാ പക്ഷെ കലണ്ടറിൽ ഇരുപത്തേഴാ അവധി കെടക്കുന്നെ
ഒന്നും അറിയാം വയ്യ എനിക്കൊന്നും അറിഞ്ഞൂട ആരെങ്കിലുംക്കെ പെുന്നാളാന്ന് പറഞ്ഞാ ആഘോഷിക്കും
ഉം ഉം അപ്പം സ്പെഷ്യൽ എന്ത്വാ ബിരിയാണിയാണോ വെക്കുന്നത്
എല്ലാ പ്രാവശ്യവും ബാപ്പ ബിരിയാണി വെക്കുവായിരുന്നു ഇപ്രാവശ്യം ബാപ്പക്ക് കാല് വയ്യാത്തതുകൊണ്ട്- എന്തരാന്ന് അറിയ്ന്നില്ല
ആഹ് ആഹ് ആഹ്
കാല് വയ്യാതെകെടക്കുന്നൊണ്ടെ ബിരിയാണിയൊന്നും മിക്കവാറും ഇ പ്രാവശ്യം കിട്ട് അതുപോലെ ബീഫ് ബിരിയാണി പറ്റത്തുല്ല നമക്ക് ഞങ്ങള ഇവിടെല്ലാ- ത്തിന് അലർജി അലർജിക്കാര എല്ലാവരും
അത് കൊള്ളാം ഉം
അലർജി ഇല്ലാത്തവരുണ്ട് പക്ഷെ എങ്കിലും ഞങ്ങളാരും കഴിക്കാത്തത് കൊണ്ട് അവരും കഴിക്കത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ്
മോൾക്ക് അലർജിയാ എന്റെ മോൾക്ക് വയ്യ അലർജിയാ അവക്ക ഇയ്യ് ഒരുമാതിരിപ്പെട്ട നമ്മള് ഫ്രഷ് പാല് ഉള്ളല്ലേ ഫ്രഷ് പാല് പ്രോട്ടീനൊക്കെ കൂടുന്ന പാ ച്ചെറ് പയറ് ഇതുപോലത്തെ സാധനങ്ങളൊന്നും എ എൻ്റെമോക്ക് പറ്റൂല
ആ ഹ് അത് ചെലർക്ക് അലർജിയുണ്ട്
ഓ നല്ല കാര്യങ്ങളൊന്നും പിടിക്കൂല ഇപ്പൊ പന്നെ കവറിന്ന് വരുന്ന കവർ പാലൊക്കെ ആണെങ്കിൽ പിടിക്കും
അതു കൊള്ള അപ്പൊ അത് കൊള്ളാലൊ ഇവിടെ നമ്മക്കാണെ ഫ്രഷ് മിൽക്കിന് ആൾക്കാാര് മിൽമേലേ മിൽമലൊക്കെ വന്ന് അങ്ങനെ നല്ല നല്ല പാല് ഫ്രഷ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്
കുറുകാല മിൽമയന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ഒരു കുഴപ്പൊല്ല പക്ഷേ നമ്മള നേരി ട്ട് പോയി നമ്മൾ പശൂമ്പാല് വാങ്ങിക്കുവല്ലോ നമ്മള് പശും പല് അട്ട് ല്ല നേരിട്ട് പോയി വാങ്ങിക്കയോ അത പാൽ നേരിട്ട് പോയി വാങ്ങിക്കുംഅത് എടുത്ത് ചായ വെച്ച് കൊടുക്കെ പാല് വെച്ച് കൊടുക്കെ ചെയ്തു കഴിഞ്ഞാ പിന്നെ ഒര് അലർജിയ
അതുകൊള്ളാം ഉം അതെന്താണെന്ന് അത് ഓരോ ഓരോ ശരീരത്തിന്റെ ഓരോ ഇതായിരിക്കാം
പറയാൻ പറ്റുന്നില്ല ബീഫ് കൊടുത്തപ്പോഴും ഇതുപോലായിരുന്നു ബീഫ് കൊടു ത്തപ്പോയെക്കും മൊത്തം ശ്വാസം കിട്ടാ ഓക്സിജൻ കിട്ടത്തില്ല ഇപ്പൊ അവക്ക് എട്ട് വയസ്സാവാൻ പോണ് ഒരു നാല് വയസ്സില് നാലാം വയസ്സിലാ തൊടങ്ങിയതാ ഏതോ ഒരു മറ്റേ നബിദിന ത്തിന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്തപ്പോ പറ്റിപ്പോയതാ അവള് കാരണം ഇപ്പൊ ആർക്കും കഴിക്കാ ആരും ഇപ്പോ കഴിക്കത്തില്ലാ നമ്മള് കഴിക്കുമ്പോ ഇവടെ നമ്മൾ മുഖത്ത് നോക്കി സങ്കടപ്പെട്ടിരിക്കും അപ്പൊ നമ്മുക്ക് കഴിക്കാൻ പറ്റ ത്തി ല്ല അതുകൊണ്ട് നമ്മൾ കഴിക്കത്തില്ല നമ്മളതു ണ്ട് ചിക്കന
ആഹ് ആഹ് ആഹ് ഇപ്പം വീടുകളിലൊക്കെ ചിക്കനും ഉണ്ടല്ലോ നമുക്ക് ചെലർക്ക് കൃഷിയായിട്ടൊ ചിക്കനൊ ഈ പറഞ്ഞ പോലെ കോഴിയെ വളർത്തി ഇപ്പൊ ആൾക്കാരെല്ലാം അങ്ങനെയും ചെയ്യുന്നുണ്ട്
നമ്മള് വീട്ടിൽ കോഴി വളർത്തിയതാ അപ്പഴത്തേക്കും
ഉം
എന്തുവാ നമ്മള് വാടകക്കാ താമസിക്കുന്നത് അപ്പോഴത്തേക്കും അവർക്ക് ബുദ്ധിമുട്ടാവും അപ്പറം ഇപ്പറം ഒക്കാ വീട്ടുകാരാ
ആഹ് സ്മെൽ
പ്രസ് ആഹ് അതോണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ച്
കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മൊട്ടയും കിട്ടും
മൊട്ടയും കിട്ടും ആഹ് അത് ഉദ്ദേശിച്ച് വാങ്ങിച്ചതാ പക്ഷേങ്കില് എന്ത് ചെയ്യാനാ പറ്റത്തില്ല നമക്ക് അതിനുള്ള ഭാഗ്യല്ലേ ഉണ്ണി
ഉം ആ അപ്പൊ നമ്മക്കേ ഞാന് പിന്നെ വിളിച്ചെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ കൃഷിയും അല്ല ഇപ്പൊ ഈ ഇതൊക്കെ ആയപ്പോ നിങ്ങൾക്ക് ഇപ്പ എങ്ങനെയൊക്കെയാണ് അല്ല പച്ച പച്ചക്കറി ഉണ്ടോ എനിക്ക് കൊറച്ച് പച്ചക്കറി വിത്ത് ഉണ്ടെങ്കി തരണേ പച്ചക്കറി വിത്ത് ഉണ്ടെങ്കി ഈ പിന്നെ നല്ല വിത്തുകളോ വല്ലോ ഉണ്ടെങ്കി ഒന്ന് തരണം കേട്ടോ
നല്ല വിത്തുകള് ഇന്റെ ഇത്താടെ വീടില്ല അവരി ഇഷ്ടം പോല ഇതുപോലെ കൃഷി ഇഷ്ടംപോലെ ചെയ്തിട്ടിട്ടുണ്ട് അവിടന്നാണ് ഞാൻ ഓരോ സാനങ്ങൾ ഉറ്റിക്കൊണ്ട് വരുന്നത്
ആഹ് എല്ലാ ഒണ്ടോ ചേനേം കാച്ചിലും ഒക്കെ ഉണ്ടോ
ആഹ് അവിടെ ഉമ്മ നാടും ഈക്കാട് ഉമ്മ ഹസ്ബൻറ്റിന്റെ ഉമ്മ അവിടെ അതെ എല്ലാം നട്ട് അടിപൊളിയായിട്ട് പരിപാലിക്കും ഞാൻ പിന്നെ ഞാന് പിന്നെ ശരി ഞാനേ അയച്ചു തരാം ഓക്കെ ശരി ശരി
ഓക്കെ ബൈ